എന്താ പരിപാടി
ഞാന് ഭക്ഷണംൊക്കെ കഴിച്ചങ്ങനന്നെ ഇരിക്കുക
ആാാ കേൾക്കണ്ടു നിങ്ങൾക് കേൾക്കാല്ലെ
ഓ
എന്തെന്ന് കറികളൊക്കെ
കറികൾ ഇന്ന് ഇറച്ചി ഉണ്ടായിനു പിന്നെ ഉപ്പേരി ഉണ്ട് മക്കൊക്കെ ഇണ്ടാക്കിയാ
ചിക്കന ബീഫാ
ആ ആ ബ അല്ലല്ല ബീഫ്
പെരുന്നാകാത്തനോ
ആഹ
ചെയനില്ലപ്പ
അതെനിക്ക് വലിയ ഇഷ്ടമല്ല അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കും അടെ മക്ക കോൽക്കോ കഷ്ടത്തന ക മടുപ്പാണത്
ഇവിടെൊക്കെ ഒരാഴ്ച പുതുപൊട്ട കഴു
ഉം ആ ഒരാഴ്ചേനായിട്ട് വെള്ളിയാഴ്ച ഞക്ക് കിട്ടിയത് കഴിഞ്ഞഞ് വെള്ളിയാഴ്ചക്ക ഒരാഴ്ച ആയിക്കണ് പക്ഷെ ഞാൻ എന്നോ ഒരു മടുപ്പ് അത്ങ്ങനെണ്ടാക്ക
ആ എ തിന്നുമ്പോഴും ഭയങ്കര ചടപ്പന ഉണ്ട് പിന്നെ എന്ത ആ നല്ല പണിയാണ്.
ഉം ഉണ്ടാക്കും പണി അതല്ല പണിയായിട്ടല്ല എനിക്ക് എനിക്കെന്തോ ആണെങ്കൊന്നും തിന്നണ്ട എനിക്ക് മാസത്തിലൊരിക്കയാലും എനിക്കൊരു മഴപ്പോോട് കൂടിയ ഞൻ തിന്ന എനിക്ക് അത്രയ്ക്ക ഇഷ്ടമല്ല
അപ്പൊ ചിക്കനോ?
ചിക്ക അത്രയും കഴിക്കും മീനും അങ്ങനത്തേനൊന്നും പ്രശ്നമല്ല എനിക്ക് ഈ എർ ചെത് ഞാന് ഉ അതിന്റെ വീട്ടിൽ അങ്ങളൊന്ന കഴി ക്കുലൈനോ ഇവിടെന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇതായി ങ്ങ വന്നു ഉണ്ടായിട്ടില്ല വേ ഒരു
ആ ആ ചിലവർക്കുണ്ടാവും
ഉം ഉം
എക്ക് അ
ഞാനിപ്പോ ഉപ്പേരി ഉപ്പേരി ഉണ്ടായിട്ടാണ് ഞാൻ കഴിച്ചത് അത് മക്കൾക്കിന്നലെ മഴയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ
ഉം ഉം
നക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം ബീഫ് വെക്കണം എന്നോക്കെ പറഞ്ഞപ്പ അങ്ങനെ ഉണ്ടായി നോക്കി താ പക്ഷെ ആ ഞാൻരട്ടാനാ ഗതി അതണെങ്കി പിന്നെ ഞാൻ കഴിക്കും അങ്ങനെ നല്ലോണം ഉടങ്ങിയ മാതിരി ആവുമ്പോ
അപ്പൊ ഈ കറി വെച്ചിട്ട് കുറചെടുത്തു ക്കാൺണ്ടവരത്തിയാ മതിയല്ലോ രണ്ടായിരത്തക്കാണ് ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ
അത് അടുക്കളയൊക്കാണ് പോകുമ്പോത്തന് എന്റെ വാസിനൊക്കെ എനിക്ക് എന്തോ പോല ഇപ്പ ഞാന അത്തുണ്ട് പക്ഷെ പറയൻ എല്ലാരോടും ഉണ്ട് ഞാന ഇന്ന ഇപ്പോ ഒത്തിരി കറി പറന്നിട്ട ഉപ്പേരി കട്ടേിക്കാം
അക്ക് നച്ചോർക്കും പരിയോ
അല്ല ഇപ്പോ ഇന്നലെ രാത്രി ഞാൻ അത് കൂട്ടി തൈരൊക്കെ ഉണ്ടായപ്പൊ അത് കൂട്ടി വെച്ച് ഇന്നിപ്പോ വെറുംചോറാണ് നെയ്ച്ചോറ്ന്നല്ലേയാ
ഉ ഇവിടാ മീൻ കിട്ടഞ്ഞിട്ട ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഭാഗത്തൊന്നും മീനില്ല
ഇന്ന ഇതില വന്ന് മീന് പക്ഷെ ഞാൻ ഇതില് വരുന്നവലോട് വാങ്ങലില്ല ഒരു ഇതില് വരും ഒറ്റ വണ്ടിൽ ഇങ്ങനെ ഉണ്ടല്ലോ ഗൂടിസ്ല്ലാത്ത വണ്ടില് വിട്ടില് വരും അതൊരു പെട്ടിയുണ്ട് ഉണ്ടാവുള്ളൂ പക്ഷെ അത് ചെയീഞ്ഞിട്ടുതാാവും ആ ഒരു രസ്ത ണ്ടാവല്ലോ ഞാൻ വാങ്ങയാണെങ്കിൽ പുറത്ത് പോയി വാങ്ങും അപ്പോവും ഇന്ന് മഴ ഇതില ഇതൊന്നും വരുന്നില്ല ഇതില അവളുടെ വീടിന്റെ മുന്നേത്തേ ക്കന്നെ അത്ഓര് കൊണ്ട വരും പിന്നെ വേറെ വണ്ടിക്കാരര് ത്തു ക്ക് പോവാന്ന്‌ അയിന്ഞാൻ എ പോർത്ത് വാങ്ങലാ പിന്നെണ്ടാവാ പ്പൊന്ന് ഞാൻ ന്റെ ഭർത്താവ് വരുമ്പോ കൊൻ ട്രാൻ പറഞ്ക്കാ
ഇവിടെപ്പോ എന്തു കൊന്റാൻ പറിം രാത്രി വരുമ്പോ ഒരു കാ ട്ട വണ്ടി ക്കെ ഉണ്ടാകും ഓരോ സൈറ്റിലും ക്ലോസ് സൈറ്റിലൊ ക്കെ മാർക്കറ്റ് പിന്നെ വടെ ഏഴുമണിയാവുമ്പത്തിനും പൂട്ടും ജോലിലെ രുമ്പോ പത്തുമണിക്കെ ആവും അപ്പൊ പൊറത്തു ന്ന് മഴ മഴയെ ത്യാവശ്യം പുറത്തും മീനില്ല മറ്റേ എന്നും കാണാം റോട്ടിൽക്കു സൈഡിൽ ഉണ്ടാവല് ണ്ട് അപ്പൊ ഞങ്ങക്ക് വാങ്ങൂല കാരണം ഞ മുറ്റത്ത്ക്ക് കൊണ്ടോ ണ്ടെ ച്ച് മീൻ എത്തും ആ ആൾക്ക് മീൻ കി ട്ടാ യിട്ടും മീ ന്റെ വെ ല കൂടി ക്കാ വില കൂടുതലാ നമ്മൾ കസ്റ്റമർ മീൻ വാങ്ങൂലല്ലോ അവർക്ക്നഷ്ടം ല്ല ല്ല ലാഭോ ക്കെ ചുരുങ്ങ്യല്ലോ അപ്പൊ ഓനിപ്പോ മൂന്നാലുസമാ ഇന്നോൻ ലീവാണ് പൊ കുറേ കാത്തക്കും ചോറും കൂട്ടാനൊക്കെ വേഗാ വും ഷേ ഈ മീൻ കറി കിട്ടാൻ
അല്ലെങ്കിലും മീനില്ലങ്കി പ് മീൻ ഇല്ലെങ്കി പിന്നെ ചോറ്റക്കൊന്നൂല്യ
ഇന്നില്ലെ പിന്നെ മുട്ട അല്ലെങ്കി ചിക്കൻ ഇന്നലെ പിന്നേ മീൻ ചിക്കൻ കൊടന്ന് ക്കാണ് എന്നും ചിക്കൻ കൊട് ന്നാ മുതലാവൂലയ് ചിക്കൻ കൊന്ത് ഒരു നേരത്ത് ഒരു നേര തെക ച്ചള്ളു ഇവിടെ കൂട്ട കുടുംബം അ യൊണ്ട് താ ര് ക്കനെ കിട്ടൊ ള്ളൂ മീനാവ്ബൊ എല്ലാരും കണ്ടറിഞ്ഞങ്ങാട് രാത്രിക്കൊക്കെ ണ്ടാവും ചിക്കാനാ ആകുമ്പോ ഒരാൾ മൂന്ന് പീസ്ട് തുകയ് ഞ്ഞ പറയും വാ ണ്ടാ ഇ ന്നലെ ഉച്ചകെന്നെ ചിക്കൻ കയ് ഞ്ഞു രാത്രി കോ ഴിമുട്ട കൊടുന്ന്കേര് ന്നു
താവു മ്പൊ അങ്ങെ തന്നെ ഒന്നും ഉണ്ടാവൂല്ല
പക്ഷെ മീൻ കൊട് ന്നാ ല് എന്നും ഇ ങ്ങനെമീൻ വാ ക്യാ ക്കാരം രണ്ട് മൂ ന്ന് പീസ് വാ ക്കിണ്ടാവും അ ഹ് സമാധാനാ ണ് പക്ഷെ ചിക്കനും ബീഫും വെച്ച് കഴിഞ്ഞാല് രാധണീ ഉച്ചക്ക് തിന്നാത്തോ ർക്ക് മ്മള് മാറ്റി വ ക്കണം
അയ്‌ന ങ്ങനെല്ല ഉച്ചക്ക് വാങ് ണ് ആര് ആ ആള് പിന്നെ വൈകുന്നേരം വേറെ ആള് വാങ്ങാ അങ്ങനെ എല്ലാരും ഉണ്ടെങ്കി
അഹ് അംഗൻതന്നേയ്യ്‌ ണ് ഇവിടെ ഒ ര് നേരെ വാങൊ ള്ളൂ രണ്ട് നേരത്തിനുള്ളക്കെ ഇണ്ടാക്കെ ക്കാ ചെയ്യാ പിന്നെ തിന്നോളും പിന്നെ ചിക്കൻ കണ്ട് കയിഞ്ഞ എല്ലാവർക്കും ഒരു പിന്നെ ഇ ന്നലെ രാത്രി ചി ക്കനൂല്ല ഒന്നൂല്ല പൊ മുട്ട പൊരിച്ചക്കെന്നു ഇന്നുപ്പൊ ഉച്ചക്ക് മീൻ ഇ ണ്ടെന്നു ഇഷ്ടമല്ല അപ്പ ന്നെ മുട്ട പോര്ച്ചു ഇ ന്റോടെ പോയപ്പിന്നെക്ക് ബീഫിന് ശാമ ല്ല കാരണം എന്റെ വാപ്പ അറിവെർനാ യോ കൊതി ആവാ വാങ്ങുയ്ക്കെ ചെയ്യാം പക്ഷെ കൊറച്ച് ട് ക്കൂല്ല നമുക്ക് മടിയാണ്അതെ ല്ലാവർക്കും വാണ്ടേ ഓൽ ക്കില്ലെങ്കില വർ വിചാരിക്കാ അങ്ങനെയൊക്കെ ചിന്തേ ണ് പോയപ്പിന്നെ ക്കാ പ്രശ്നല്ല നമ്മള് വരാ നമുക്ക് എന്ത് വേണേൽ കാ താടെ പോയാ പറൈക്ക ബി ക്ക് മതി മടുത്ത് വാണ്ട പറിം തിന്ന് മടുത്ത് പിന്നീം വാണ്ട പറിം
എ എല്ലാരും പറയല് ന്നാ ല് അങ്ങനെല്ല ഇപ്പൊ ഈ പറഞ്ഞല്ലോ എന്റെയവിടെ അറിവുണ്ട്ന്ന് അങ്ങനെയൊക്കെ ആുമ്പോ എല്ലാവർും മടുപ്പാവ വര അല്ലേ ഡൈലി
ആ് അ അതിന് ഇന്ത്യടെ പോകുമ്പോക്ക മടു മടുക്ക വരും കാരണം നാള സ വീടൊക്കെ വാണ്ട ഒരു കമ്മ എന്തോ പോകണ്ടേനെ പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് പോകന്നിട്ട് ഇവടത ഒരാഴ്ു കഴിഞ്ഞിട്ട് ഇും മീനമ്പാ ചിക്കന നമുക്ക് ചടപ്പ് പക്ഷെ ബീഫ് കിട്ടിയതെങ്കിൽ ആ കർപ്പിച്ച കള ഉണ്ടാക്കും അല്ലേ വരട്ടി വരട്ടി വരട്ടി വരട്ടി ട്ട് അങ്ങനെണ്ടാക്കാ നല്ല രസ രസ അതെ അത് അതും പാട്ട് പറ്റ് ഭയങ്കര രസമാണ്
ഞാന് ബീഫ് ഇണ്ടായല്ല എന്താന്നോ ബീഫ് ബീഫ് ഇണ്ടായാ ഞാന് നല്ലോണം ഓൾക്ക് പാചകം ചെയ്തു കൊടുക്കും ഒരിക്ക ക്കെ പക്ഷെ ഞാൻ കഴിച്ചോക്കെ നല്ലോണ്ണം ഉണ്ടാക്കും ഞാന് അത് ഇവരൊക് ക്കെ പറുണ്ടാക്ക്ണ നല്ല ടെസ്റ്റുവാണ് പറയും ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയില് എനിക്ക് പണികള ഒന്നും ഈ വെക്ക്ണ പണി ക്ക് ഏറ്റവും ഇഷ്ടള്ള പണിയ
പിന്നെ
ഏത് കാര്യവും ഞാൻ ഉണ്ടാക്കും പക്ഷെ ബീഫൊക്കെ എന്റെ അങ്ങനെ എൻ്റെ ബാപ്പിളൊക്കെ പറയും എന്തോ ഒരു ടേസ്റ്റ് ആണ് പെരുന്നാക്ക് അതേപോലെ കുറേ മറ്റേ ഹിന്ദുസൊക്കെ വന്നിനി ഇവി ടെ ഓരൊക്കെ ബീഫ് മാത്രം കഴിക്കത് എങ്ങനെയ ഉണ്ടാക്കണല്ലോ അപ്പോ ഒരു പറയാ എന്നിട്ട് ഞങ്ങെല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കായിരുന്നു അപ്പോ ഒര് പറയാം ഞാന അത് ഇടുന്നില്ല കുറച്ച് രണ്ട് പീസ് അങ്ങനെ കിട്ടപ്പോ ഓലന്നെ പറയാ എന്ത ഈ ഇട അത്ത് വെച്ചപ്പോ എന്റെ ഭർത്താവ് പറഞ്ഞ കൊടുക്ക ഓള് കഴിക്കൂല്ല ഓൾ ഏത് രീതിൽ നമ്മുക്ക് കൈയിക്കാല ഓള് ഉണ്ടാക്കി തരും കത്രശ്ട്ടള്ളൂ പറ തേങ്ങക്ക കൊ കൊത്തൊക്കെട് ന്നിട്ട് നല്ലോ നെരുങ്ങിയ മാതിരി ഒക്കെ ആക്കി അങ്ങനക്കെ ആക്കി കൊടുക്കൂ ഇവിടെ ആ ഇവിടെൻ്റെ ത്താവെങ്ങെനേ നക്കി നാ അയ്ക്ക് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിട്ട്ത് വെുതെ കോരി
ആഹ്
എനിക്കതൊന്നും കണ്ട ഞാൻ ഓരോക്കെ അങ്ങനെയൊക്കെ തിന്നണേ കണ്ടാല് അങ്ങനെയല്ല ഓരോ അങ്ങനെയൊക്കെ ഓരൊക്കെ അങ്ങനെ തിന്നണേ കണ്ടാൽ ഞാൻ എന്താ ചെയ്യുന്ന അക്കടൽ നിങ്ങട്ട പോരും ഞാൻ പറ ഞാൻ കരുത്യേതും ഓടെ എനിക്ക് തിന്നാൻ തോന്നുന്നില്ലായറും ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് രോട്
അല്ലേ
അതന്നെയ പറഞ്ഞ അത് എത്രയും കഴിക്കും അതിനിക്ക് എത്ര തിന്നാലും മടുപ്പില്ല അത് ഞാൻ ഏത് രീതിയിലും കഴിക്കും എന്റെ ഇവിടെ അധികം അതാ കൊണ്ടരും ഉം ൻ്റോ ഇവിടെ അധികം കൊണ്ടരും എന്നാലും ഞാൻ എൻ്റെ മ
ക്ക് കോഴി കണ്ടെടുത്താ കണ്ടടാം ബീഫ് നല്ല നിന്നും ബീഫ് കാടാ ആടും എല്ലാം കഴിക്കും കോഴി കണ്ടാ എന്താണ പറ്റൂല പിന്നെ ഇത് കോയിന്ന് നാടൻ ട കോഴല്ല വളർത്തുന്ന ഈ ഒന്ന് കുറ്റക്കാത്ത് പോയിണ്ടല്ലോ മുട്ട കടണ പോയി നാടൻ കോഴയില നല്ല കോഴിക്കൾ ഉണ്ടാവും അത് നല്ലതൊന്നും അല്ലാതെ ബ്രോയിലർ കോഴി അങ്ങെ തൊന്നതൊന്നുമല എല്ലാവർക്ക ഇഷ്ട എന്താ ബ്രോയിലർ കോഴിയാണ് നിമ്മക്ക ഇഷ്ടമല്ല
അയിന്റെമ്മ അങ്ങനെ തന്നെയാണ് ഇറച്ചി മീൻ ഏതും കൂട്ടൂല മീൻ കഴിക്കും ചിക്കനും കഴിക്കൂല ചിക്കനും തൊടൂല ബീഫ് ബീഫ് തൊട്ട ഇൻകന്നെ നോർമല്ല
അപ്പൊ അങ്ങനെയണ ഇങ്ങൾക്ക് ടച്ച് കിട്ടിട്ടുണ്ടാവില്ല ബീഫ് വണ്ടന്ന് ചോന്ത
അങ്ങനൊയിനു ഞാൻ തീരെ തൊടൂല ഇവിടെ വന്നാ ഞാൻ പിന്നെയും കഴിക്കും കുറച്ചൊക്കെ കഴിക്കല തുടങ്ങി വെള്ളിയാഴ്ച ദിവസൊക്കെ ഇവിടെ വാങ്ങും ഞാൻ പിന്നെ വാങ്ങിക്കോട്ടെ ജാരിക്കല വെള്ളിയാഴ്ചല്ല വെള്ളിയാഴ്ച വാങ്ങിയ പിന്നെ വാങ്ങിയ എന്റെ മക്കക്ക് ഭയങ്കര ഇഷ്ടാ പരപ്പാക്കും ഇഷ് ച്ച അപ്പൊ ഇൻ്റെതല്ലല്ലോ നോക്കണ്ടത് ആ ഞാനും തിന്നും ഞാനാങ്ങനെ തിന്നതെനിക്കൂല്ലാ പശെ ഓര് തിന്നമാതിരി മൂന്നോ നാലോ പീസ് എടുത്ത് യിന്റെകൈഞ്ഞി ആ അത്ര എന്റെ കഴിഞ്ഞി അതിന്നേ മതി എനക്ക് ചേറ് ഉം അത്രേ ഞാൻ കഴിക്കോളു
എന്തു ഉപ്പേരിയുണ്ടാക്കിന്നാ
ഇന്ന് ബീട്ട്യുട്ട് അതയെന്നും ഒണ്ടാവും പച്ചക്കറിൻ്റെ എന്തെങ്കിലും ഐറ്റം എന്നുമൊണ്ടാകും ണ്ടാവും പിന്നെ ഞായറാഴ്ച ആ ഞായറാഴ്ച ഇവിടെ പൊതുവേ എന്റെ എന്റെ ഭർത്താവ് പച്ചക്കറി ഉണ്ടാക്കാനായിക്കുള്ളൂ എന്താ വെച്ചാല് ഈ മക്കൾ കഴിക്കൂലല്ലോ മ മക്കൾക്കും തന്നെ എർച്ചിയോ കോഴിയോ ണ്ടങ്കിൽ മാത്രം മതി മീനൊന്നും അവൾക്ക് അത്ര വല്യ ഇഷ്ടൊന്നുമില്ല മീനൊക്കെ എന്തെങ്കിലും ഒക്കെയുണ്ടെങ്കിൽ ഉം മീനൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഇങ്ങനെ നോക്കും പറ്റൊല്ലേ എന്നൊക്കെ അപ്പന്നോട് പറയല്ല ഞായറാഴ്ച എല്ല ഇവിടേ ഉണ്ടാവും സ്കൂള് ഇല്ലാതെ അപ്പൊ ഞായറാഴ്ച തന്നെ ആക്കി
എന്താണ് ഇവിടെ വെള്ളിയാഴ്ചകളിലാണ് സാധാരണ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ വെയ്ക്കല് ബാക്കി എല്ലാ ദിവസങ്ങളിലും സാദാ ചോറ് ഉപ്പേരി ഇവിടെ നിർബന്ധാണ് പിന്നെ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലുമൊക്കെ ണ്ടാവും
ആ ആ ഇവിടെ വെള്ളി
ചക്കകുരൂം കൂടെ ഉപ്പേരി വെച്ചേക്കാണ്
ഓമക്കായെന്നു എന്താ
പപ്പായ
ആ അയിന് അതാ പറയാ
ഇവിടെ ഓമക്കായ എന്നാ പറയാ അവിടെ എന്താ പറയാ
കർമൂസ
ഇവിടെ ഓമക്കായാന്നാ പറയല് പിന്നീട് കൊറേ ആൾക്കാര് ചോദിക്കും എന്താണ് ഈ ഓമക്കായ അതിന് പപ്പായാന്ന് പറഞ്ഞ് കൊടുക്കും അപ്പൊ അതും ചക്കക്കുരുവും കൂടിയും പരിച്ചിക്ക്രുന്ന
അത് അ ചക്കേരി അല്ല ചക്കക്കുരു അങ്ങനെ ഉപ്പേരിക്കാൻ കഴിയുവോ
അത് ആദ്യത്തെ ഇവിടുത്തെ ഉമ്മ വെച്ച് നോക്കുന്നത് സംഭവം രസംണ്ട് എല്ലാവർക്കും ഇഷ്ടായി ചക്കക്കുരു ഒരു കുരു നാല് കഷ്ണമാക്കണം വലുപ്പം ഓവറാവാൻ പാടില്ല വേവ് കിട്ടണം അല്ലേ ഓമക്കായ വേവില്ലാ അ അപ്പ ഇത് രണ്ടും കൂടി നമ്മള് സാധാ കിഴങ്ങ് ഒക്കെ മുറിക്കുന്ന പോലെ തന്നെരു ക്കം മുറു വെക്കുലേ കഷ് കട്ടില്ലാതെ ആമക്കായ മുറി ഒക്കെ കട്ടില്ലാതെ ചക്കക്കുരു മുറിച്ചിക്കാണ്ട് രണ്ടും കൂടി തുള്ളി വെള്ളത്തി ഉപ്പിട്ടക്കാണ്ട് മൂന്ന് വിസ്സില് അടുപ്പിക്ക എന്നിട്ട് അത് മാറ്റി വെക്ക എന്നിട്ട് എ എണ്ണേൽ കടുക് വർക്കുക ഇഞ്ചി പേസ്റ്റ് ആക്കുക വെളുത്തുള്ളി വാണ്ട രസ ഇഞ്ചിയല്ല വെളുത്തുള്ളി വെളുത്തുള്ളി നാല് വെളുത്തുള്ളി ചതച്ചിക്കാണ്ട് അതും പച്ചമുളകും ഇട്ടുകാണ്ട് ഒന്ന് വേപ്പനൽ ഇട്ടിക്കാണ്ട് ഒന്ന് ഇങ്ങനെ കടക് വർക്ക എന്നട്ട് ആ കടുക്ക്ക് ഇതാണ് ഇടുക നല്ല രസാണ് ഒന്ന് ഇണ്ടാ ക്ക്യേ ക്കോണ്ടു ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ഉണ്ടാക്കണത് അമ്മ യൂട്യൂബിൽ നിന്ന് നോക്കിയപ്പോ കണ്ടതാണ് യൂട്യൂബ് തുറന്നാ ഇല്ലാത്തതായിട്ട് ഒന്നു എന്താ
ആഹ് ആഹ് ആ
അങ്ങനെ കണ്ട സംഭവം ഞാൻ ഓമക്കാ തിന്നെല്ല എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ തിന്നോക്കി സംഭവം രസണ്ട് അപ്പൊ ചക്കക്കുരു വേഗം ഒണ അ ചെറുതാക്കി അരിയണം അല്ലെങ്കിൽ വേവുല്ല കാരണം ഓമക്കായ ആകുമ്പോ അല്ലെങ്ക രണ്ടും രണ്ടായിട്ട് വേവിക്കണ്ടിരും അപ്പഴും പണി കൂടെ ഒള്ളു ഒറ്റടിക്ക് വേവി മുക്ക് ആ ബുദ്ധിമുട്ടില്ലല്ലോ
ഉം ന്നാ ശെരി ഞ് പിന്നെ